ലോ, ഹലോ? ആഹ് അതെ
ഞാൻ ഗേളാന്ന് വിചാരിച്ചു
ഏ കേൾക്കണ്ടോ ഞാൻ എന്താ പഠിക്ക
ആണോ എത്രല്ല
മ്മ്ഹ്, ങ്ങള് പ്പ ഡിഗ്രി
കാ പഠിത്തൊക്കെ എങ്ങനെ പോകുന്നു?
ഇന്ത കൊഴപ്പല്ല്യ ഉം.
ആഹ് എന്റെ കല്യാണം കഴിഞ്ഞു രണ്ട് മക്കളുണ്ട്
ഉും ആള്പ്പ ഡിഗ്രിം ഉം അപ്പ ഡിഗ്രി പഠിക്ക തേഡ് ഇയറ്
ആണല്ലെ ആഹ്
ന ഇപ്പ ഡിഗ്രി പഠിച്ചിട്ട്യാ പഠിച്ചിന്നില്ലേ
ഇല്ല ഞാൻ പത്താം ക്ലാസ് വരെ പോയുള്ളൂ
ഏഹ്. പിന്നെ എന്തൊക്കെയ ഫുഡ് കഴിച്ചോ
ആഹ്, ഫുഡ് കഴിച്ചില്ല ഇങ്ങനെ നിക്കുന്നു, കൊറചൈനിട്ട് കഴിക്കണം.
ആഹ് രത്തെ പിന്നാ
ഇപ്പഴേ നീ ഫുഡ് കഴിച്ചാ?
ആഹ് നാ ജയിച്ചു.
ആഹ് ന്എന്ത് പറഞ്ഞു യെസ് സ്പെഷ്യൽ എന്തുവാ?
ചപ്പാത്തി
ഉം കറി
ചിക്കനിട്ട രചിക്കനാ
ഉം ഉം ഓർഡർ കൊടുത്താ അതാ വീട്ടിൽ ഉണ്ടാക്കിയ?
അഹ്, വീട്ടിലുണ്ടാക്കിയ ഇമ്മ ണ്ടാക്കിയാ. എല്ല കയ്ച്ച് കയ്ഞ്ഞു. ഇപ്പൊ കയിഞ്ഞിട്ടുള്ളൂ കൊറച്ച് മുന്നേ.
പിന്നെ വേറെ എന്തൊക്കെയാ
പിന്നെ നല്ല പിന്നെ സുഖല്ലേ
ആഹ സുഖം മഴയൊക്കെ ഉണ്ടോ
ഓ മായ രണ്ടു ദിവസൊക്കെ ഉണ്ടായി എന്ന് പെയ്തിട്ടില്ല രാവിലെ ചെറുതാഴട്ടുണ്ട
ആഹ ഇന്ന് ഇന്ന് മഴയില്ലെന്ന് തോന്നുന്നു ഇന്ന് മഴ എവിടെയോ പോയി
ഉം അതെ പെട്ടന്ന് ഇത്ര ദിവസം നല്ല മഴേനി എന്ത് മഴേന ചേട്ടാ
ഇന്നത്തെ മഴ എവിടെയാ പോയേക്കുവാ
ആഹ് അറിയില
ഇന്നല്ലേ നല്ല മഴയ ഉണ്ടായിരുന്നു
ആഹ് പിന്ന ആ ഇ ഇന്നലെ ഉണ്ടായിന്ന് ഇന്ന ഇന്ന് ഇന്നലെ ല്ല മയെന്ന്.
ആഹ് നല്ല മഴയായിരുന്ന്
ഉം.
ഇന്നത്തെ മഴ ടൂർ പോയി
അതെ പട്ട പെട്ടന്ന് പോയി ഇനി നാളെ സ്കൂള് ഉണ്ടാവലേ ഞ അപ്പൊ നാളുണ്ടാവും ചിലപ്പോം
കുളിക്കാത രകുന്ന മ കുളിപ്പിച്ചിടും.
അതെ, ഹേ മയ എപ്പളാ പെയ്യാന്ന് പറയാൻ റ്റൂല.
ആഹ പറയാൻ കൊഴപ്പില്ലാ വരുന്ന പറഞ്ഞാ പോന്ന
അപേ വടെ എന്തൊക്കെ വെള്ളത്തിന്നും കുഴപ്പ്യല്ലല്ലൊ വള്ളക്കെല്ലേ?
ആഹ് വെള്ളമൊക്കെ ഉണ്ട് കുഴപ്പൊന്നുമില്ല
വെള്ളത്തിന് ഇതുവരെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല.
അങ്ങിട്ട് ഞാ ഞങ്ങൾക്കൊന്ന് അധികം വര്ലില്ല ആക്കെ ഇനി വെയ്യൻ തന്നെ നല്ല ലാസ്റ്റ് ഒരു മാസൊക്കെ ഉണ്ടാവും രണ്ടു മാസൊക്കെ
ആഹ് ആഹ് ആഹ്
ആഹ്, കാലത്ത്
ആഹ്, പരമാവധി വെള്ളത്തിന്ന് ക്ഷാമം വരുന്നന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു ജൂൺ അല്ല ഒരു മെയ്യ് മെയ് ആ മെയ് വ പുആവുമ്പോ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ മഴയില്ലതുകണ്ട് പിന്നെഴപ്പമില്ല ഒരു മാസംന്തായാലും നമ്മളൊ ബുദ്ധിമുട്ടും
ഉം ഇതിപ്പോ അടുത്ത് കോയൽക്കിണറ അടിച്ചന്ന് വീട്ടില അപ്പഴും വെള്ളം കിട്ടിയില്ല
ആഹ നമുക്ക് കോഴൽക്കിണറിലു വെള്ള ഉണ്ട് കുഴപ്പമില്ല
ഉം ഞങ്ങൾടിച്ച ഇപ്പപ്പോഴത്ത അടിച്ചോളൂ രണ്ടു മാസംമായിക്ക ഉണ്ടാവൂ
ഏഹ് ഇനിയിപ്പോ മഴ പെയ്യുമ്പോ ശരിയാവും
ഉം ന്ത് ചെയ്യാ
പിന്നെ വീട്ടിൽ വേറാരൂല്ലേ ഉമ്മായും വാപ്പായും
ട്ട്ല് ആഹ് ഇമ്മണ്ട് ഇപ്പണ്ട് പിന്നെ രണ്ടനിയനും
ആ രണ്ടല്ല ഇങ്ങള് മൂന്നാമക്കളാല്ലേ.
ആഹ് മോനാണ് ഇമ്മക്ക് ആഹ ഞാ മൂത്ത
ഹും എ പഠിച്ചിട്ട് എന്തിരാവാനാ ആഗ്രഹം?
പഠിച്ചിട്ട് അങ്ങനെ നിങ്ങിയലും പാസ്സാവണ് ഡിഗ്രി അങ്ങനെ പറ അതെ ന്നിട്ടാ വാക്കിന്തേലക്കെ നോക്കാചിട്ടാണ്.
ആഹ ആദ്യം പാസ്സാവട്ടെ എന്നിട്ട് ജോലി
ഉഹും
ന്നെ മക്കളോക്കെ എന്ത്യ്യ്ണ്.
ഞാന ഇവിടെ ഉണ്ട് കളിക്കുന്നവര് അവര് കളിക്കുന്നു
ചെറിയ കുട്ട്യാള
ഉം, മോള് രണ്ട് പടിക്കുന്നു മോന് രണ്ടര വയസ്സ്.
ആഹ അപ്പൊ ഹസ്ബന്റ് എന്ത് ചെയ്യണ്
ആഹ് ഓട്ടോ ഓടിക്കുന്നു
നാട്ടിലന്നെല്ലേ?
ആഹ് അവിടെ തന്നെ.
അ അ അ ആഹ്.
ഓട്ടോ ഉണ്ട് ആംബുലൻസോ ഉണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നു
ആഹ് ആഹ്
പിന്നെ
പിന്നെന്തൊക്കെ ഇല്ല ഇമ്മ ജോലിയൊന്നുല്യ ഹൗസ് വൈഫാ വീട്ടില്
വാപ്പായാ.
ആഹ്, ഇപ്പൊ ഹോട്ടല ടുത്താ.
ഹോട്ടല ആഹ്
നാട്ടില്.
ആഹ് ആഹ്
പോ കോർച്ചിസം ഗ്യാസിനൊക്കെ ക്ഷാമം ണ്ടായപ്പൊ കുറച്ച് ബുദ്ധിമുട്ടിയ ഞാനാ
ആഹ ഗ്യാസിന് വല്ലാത്തൊരു ക്ഷാമമായിരുന്നു
ഈ യുദ്ധങ്കാരണെ
ഉം ഉഹും ആഹ് എല്ലാതിനും പറയും. ഇതം വരും എന്നാ ബാക്കിയൊള്ള കയിഞ്ഞ് ഇടക്കളൊന്നും ബുദ്ധിമുട്ടാണ്
ആ അപ്പ പെട്രോളിന് വില കൂടിയ കാരണം ഇപ്പ സാധനങ്ങൊക്കെ വെലം കൂടയും ചെയ്ത്
ആഹ് അപ്പൊ സാധനങ്ങളെല്ലാം വില കയറി ഇന്ന മഴ ഇന്തൊക്കെ വന്നപ്പോ പിന്നെ ബാക്കിയൊന്നും പറയും വേണ്ട
ആ ഒല്ക്ക് എന്തേലും കാരണം കിട്ട ട്ടാൻ കാത്ത്ക്ക വിലോളൊക്ക കൂട്ടാനേ
ആണണ ണ് നിങ്ങടെ വീട്ടിൽ ഗ്യാസ് ഒരു മാസൊക്കെനിക്ക്യോ ഒന്ന് രണ്ടു മാസൊക്കെ നിക്യോ?
ഇല്ല ഒരു മാസൊക്ക നിക്ക്ണ്ടാവും വിട്ടില്.
ഉും ഗ്യാസിന് ഒരോണ്ണം കി കിട്ടിക്കഴിഞ്ഞാ പിന്ന നമുക് വീണ്ട ഓർഡർചെയ്യാൻ പറ്റില്ലല്ലോ ഒരു മാസം കഴിഞ്ഞില്ലേ ഓർഡർചെയ്യൻറ്റി
ആഹ് അതെ ഗ്യാസിന് ഇപ്പൊ വല്യ ബുദ്ധിമുട്ടൊന്നുല്ല. ഇപ്പൊ ഇങ്ങനെ കിട്ട്ണ്ടല്ലോ മെല്ലിച്ച.
ആഹ് അപ്പൊ ഹോട്ടലുള്ളെനോടങ്ങനെ കൊഴപ്പല്ല വീടുകളില്പ്പം ഒരു മാസം കഴിഞ്ഞ് ബുക്ക് ഓർഡർ ചെയ്ത് ആ ബു ക്ക്യ്ത് ഒരു മാസം കഴിഞ്ഞേ പിന്നെ കിട്ടത്തുള്ളൂ.
ആ പ്പഅങ്ങനെ? ആ ആദ്യയിട്ടാ അതിനെ കുറിച്ച് ഒന്നും നമക്ക് കൂടുതലക്കെമ്മ ആയിരിക്കും ഉണ്ടാവല്ലോ
പ്പഅങ്ങനെക്ക്യ
ഉം
പിന്നെ വേറെന്തൊക്കെ?
പിന്നെ പന്തലൊന്നും കാണലില്ല ഫുട്ബോളിന്റെ സീസണാല്ലോ
ആ ആഹാ
ഫുട്ബോളൊക്കെ കാണാൻ പോറണ്ടോ?
ഏഹ് കാണാൻ പോണ ഇന്ന് കളിണ്ട് ഒന്നരക്ക് ണ്ട്
ഹം എവിടെ വച്ചാ എവിടാ വച്ചാ?
ഇപടെ നാട്ടിൽന്നെ സ്ക്രീന്യംണ്ടാവും സ്ക്രീൻ്റെച്ച് കളിയാണ്.
ആണല്ലേ? ആഹ ആഹ
ഉമ് ഞാന ഇഷ്ടണോ ഫുട്ബോൾ ഒക്കെ
ആഹ ക്ക് അകെ ഇസ്‌റ്റാകല് ഫുട്ബോളാണ്. ഹും ഹും
ഉമ്
ഉം ഉം
ഞ അങ്ങനെയൊക്കെ പോന്നു.
ഹും
പിന്നെ വേ വേറെന്തൊക്കെയും വിശേഷങ്ങളൊക്കെ?
വല്ല്യ കോളേ ജിലാണോ പഠിക്കുന്ന
ആഹ് പഠിക്കാനല്ലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാ യൂണിവേഴ്സിറ്റി പഠിക്കണം ബി, എക്കോണോമിക്സ് പഠിക്കണത്.
എങ്ങനാ?
പഠിക്ക്ണതെയ്
ആഹ
ബീ എ ഒക്കണോ മിക്സ് ആണ പറയാ
ഓഹ നാമിക്‌സ് ഉം ഉം
ആഹ് കൊർച്ച് ടഫാ
എളുപ്പള്ള സബ്ജറ്റ് അല്ലെ?
ഏയ് പ്പഅ്കിട്ടി അഅ്ട്ത്തു അതാണ്ടായി
ആഹ് വേറെ ഇല്ലാർന്നില്ലേ
ഞാ വേറെണ്ടാ വേറെക്കെ ഫുള്ളേന്നു പിന്നെ വിറ്റേന്നടുത്തു ഞാൻ ചേരാൻ കുറച്ച് ലേറ്റ്യയി.
ഓഹ് ഓഹ് അങ്ങനെ ആഹ് ആഹ്
ത് ബാക്കിയുള്ളാലും കൊടുത്തപ്പ ഒക്കെ ഫു ആയി പിന്നെ ബാലൻസ് ഉണ്ട് പിന്നെ ഇതാണ്ടായിനി പിന്നെ അണ്ട് ഒന്നും നോക്കിയില്ല. അഹ്എടുത്തു ഉും
ഉമ് അങ്ങനെ ഇപ്പൊ എത്ര മാസുവായി?
എന്ത്
കേറിട്ട് ഡിഗ്രി കേറിയിട്ട്
ഏത് ജ്പ്പ രണ്ട് കൊല്ലം കയിഞ്ഞു മൂന്ന് കൊല്ലല്ലേ ടോട്ടല് ഉ ആഹ് ഇവരം വരും
പ്പൊകൊഴപ്പമില്ല രണ്ട് കൊല്ലം പോയി കിട്ടീലെ
അതെ രണ്ടെല്ലാം പോയി ഇതുംമ്പാടി -
ആഹ് ഇപ്പ ഈ ഒരു വട്ടം ഉം ഉ
ഞങ്ങള് വീട്ടിലുണ്ട് വേറെ ആരൊക്കെയള്ളേ
വീട്ടില് ഹസ്ബൻ്റ്, ഹസ്ബൻ്റ് ന്റെ വാപ്പ, ഉമ്മ, നാത്തൂനുണ്ട്.
നാതൂന്റെറെ മക്കളുണ്ട്. എല്ലാരും ഉണ്ട് വല്യയ കുടുംബം. ഉം ഉും വല്ല്യടുമ്പം പത്ത് പേരു ഉണ്ട് നമ്മടെ വീട്ടിൽ
ആഹാ ഞങ്ങതും വല്യകുടുബന്നെ തറവാടൊക്കെ ആവുമ്പോ
ആ പ്പല്ലെങ്ങി എല്ലാരും ഒരു വീട്ടിൽ തന്നെ
ആ ഞങ്ങള് പിന്നെ എല്ലാരുംഓരോരുത്ത പിന്നെ ഓരോ വീട് വെച്ച് കേറി.
ആഹാ നമ്മളിങ്ങനെ കേറിയില്ല നമ്മളിങ്ങനെ ഓരോരുത്തരു എല്ലാവരും കൂടെ ഈ വീട്ടിൽ തന്നെ ഇങ്ങ വ ആ മസ്ബൻ്റിന് രണ്ടു പെങ്ങന്മാരുണ്ട് അയ്ല് ഒരു പെങ്ങള് വേറെ വീട്ടില്ല
ആഹ്
പിന്നെ വേറെന്തുവാ? വെറെ എന്തൊക്കെയാ സമയങ്ങളൊന്നും അങ്ങോട്ട് പോകുന്നില്ല
ആ അതെ ഹ് ഹെ നെ ഫുഡൊക്കെ എന്തലും നിങ്ങളന്നാ
ആഹ മ്മള് ഉണ്ടാക്കും പിന്നെ വീട്ടില് ആളോണ്ട് അങ്ങനെയൊക്കെ. പോന്നും പോത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഏഹ് വീട്ടില ഇണ്ട് പോത്തുണ്ട്
മൂന്നെണ്ണം ഉണ്ട്
ആഹ് ഞങ്ങളെ ഞങ്ങളടെ തറവാട്ടിലും ഉണ്ടായിരുന്നു ഇപ്പൊ
ഒരീസം
ആഹ ഏത് പോത്താ? ഇല്ല മാം പറഞ്ഞോ.
ഏ എല്ല വെള്ളത്തിന്റെക്ക ഉച്ചയൊക്കണ്ട്
തുണി വരിച്ചോണ്ട് ര്ന്നനി
എഏ ഞാങ്ങളെ പടെണ്ടായിന്ന് പോത്തൊക്കെണ്ടായിന്ന് കൊറേ മുന്നേ ഒര്അഞ്ച്
ആണ ആഹ
പണ്ട് തറവാടാവുമ്പളേ?
ആഹ് ആഹ്
പേ വല്യപ്പാക് ഇണ്ടായിന്ന് പിന്നെ വല്യപ്പ മരിച്ചപ്പോ പിന്ന
ഉും നിക് ആ വല്ല്യിപ്പമരിച്ച് എത്ര വർഷമായി
ആഹ് ഒര് താ അഞ്ച് വർഷം- ആവാരായിണ്ടാവും.
ആണല്ലേ ഏയ്ന്നോ
ഉം ഇപ്പ നാളെമ
ആഹ മലപ്പുറത്ത്
ആണ് നി മകൾക്ക് സ്കൂളുണ്ട്. ഇനിയിപ്പോ അയിന്റെ ഹോംവർക്കും കാര്യങ്ങളൊന്നും ബഷീർദിനായേനെക്കൊ കൊണ്ട് പിന്നെ അതൊരു ജോലിയായി
ഏഹ് ഓർക്ക്ക്ക്ങ്ങള്
ആഹ് ഓ എല്ലാം നമ്മളെന്നെ ചെയ്യണം. മറക്കന്നെമ്മയി ചെയ്ത്കൊടുത്തെങ്കിലല്ലേ അവർക്ക് കൊണ്ടോകാൻ പറ്റൂ അവൃക്ക് ക്രെഡറ്റ് കിട്ടിൻ വേണ്ടി നമ്മള് കടന്ന് കഷ്ടപ്പെടണം.
അതെ അതെ ആളെ സ്കൂളെവടേ സ്കൂളവിടെടുത്ത അയെ ആ എങ്ങനേപോക്ക് നടന്ന് പോക്കോ അതോ
അല്ല നളെ ആപ്പ കൊണ്ടു വിടും
ആഹ ആ
നടന്നൊന്നും പോകത്തില്ല
ആഹ് അയന്നെ രണ്ട്ലല്ലേ പടിക്ക്ണ്ല്ലേ
ആഹ് രണ്ടി പഠിക്ക്ണ് ഞാൻ കൊണ്ട് വിടത്തൊള്ളൂ.
എ
പിന്നെ ട്യൂഷൻ, പള്ളി ഇങ്ങനെയൊക്കെ പോക്ന്ന്
ഉം ട്യൂഷൻ ട്യൂഷനൊക്കെണ്ടോ
ട്യൂഷനോവ്ണ്ട്
ഉം
ഇല്ലെങ്കി ശരിയാവത്തില്ല
ആഹ് അതെ അങ്ങനെ പഠിപ്പിച്ചോളി നല്ലം
ട്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ അവര് പഠിച്ച് കേറി ഇംഗ്ലീഷൊക്കെ പെട്ടെന്ന് പഠിച്ചി ല്ലെങ്കി നമുക്ക് വിജീവിക്കാൻ പറ്റോ
അതെ ഇംഗ്ലീഷൊക്കെ പഠിക്കണം. ഞങ്ങള ഞാനൊക്കെ പത്തിൽ പഠിക്കുമ്പോഴോ ആദ്യയിട്ട് ട്യൂഷൻ തന്നെ പോണേ
ആഹ്. ട്യൂഷനുണ്ടെങ്കി നമക്ക് പെട്ടെന്നെന്നെ മനസ്സിലാക്കാൻ പറ്റും.
അവരള് ഒന്നാം ക്ലാസ്സില് എൽ കെ ജിയിലൊക്കെ ആരുന്നപ്പോഴും ഇവിടെ വീട്ടിൽ ട്യൂഷൻ ഉണ്ടായിരുന്നു നിപ്പ പിള്ളേരേം കല്യാണം കഴിച്ചൊക്കെ പോയപ്പോ പിന്നെ ഞാ വിചാരിച്ചുന്നാ ടൂഷന് വിടാം. ട്യൂഷൻസെന്ററിലോട്ട് വിടാന്നും പറഞ്ഞ് ങ്ങനെ ട്യൂഷ സെൻ്ററിൽ പോവുന്നുപ്പോ.
ഉം എന്നാല എന്നാ ഓക്കെ
ആഹ് ന്നാ പിന്നെ ശരി ഓക്കെ